ഹലോ ആ എന്തൊക്കെ നല്ല വർത്താനം മഴ് ഒന്ന് പാറിപ്പോയി.
ഏ ചായും കടിയൊക്കെ ആയൊ
ചാക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്
ആഹ് ആ ഹ്അശരി
പൈസഉണ്ടാക്കണ്ട്
ആഹ് അപ്പോ കൂട്ട കുടുംബ ആ മ മഴ ണ്ട്
യാ ആ ആഹ് ആഹ് ആഹ് കൂട്ടു കുടുംബ യാട്ട് ഞാനും മുത്തച്ചിം ഞാനും മുത്തശ്ശിം ഉണ്ട് ഇവിടെ മുത്തച്ഛനുണ്ട് ഇന്റെ മാപ്പള ഗൾഫിലാണ്
ആഹ്
ഇം ഉപ്പ മരിച്ചിണ്ട് ഉമ്മണ്ട് ഇവിടെ പക്ഷെ ആഹ് എളച്ചിയുണ്ട് എനിക്കൊരു എളച്ചിയും കൂടെ ഉണ്ട് എളച്ചി വേറെ പോയിണ്ട് അപ്പൊ എളച്ചി ഓ ആ തൊണ്ണൂറ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ സ്കൂൾ തുറക്കണീന്റെ തലേന്ന് അപ്പൊ ചെറിയ കു ട്ടി ഉണ്ടായൊണ്ട് ഉമ്മപ്പെ അവിടെയാ നിൽക്കുന്നത്
ആഹ് ആ
അവളടുത്താനിക്കണേന്ന് ആഹ് എളച്ചീന്റെ അടുത്ത് ഉമ്മപ്പഅവിടെ യാണ്കുറച്ച് കഴിഞ്ഞവരും ഇവിടെ തന്നെയാണ് പെരാ നമ്മടെ വീട്ടീന്ന്കൈയ്ഒന്ന്‌ നീട്ടിയാ തോല മതിൽമക്ക് പെരംമക്ക് ആ ആ ഹ് ആഹ് ഇടുത്ത തന്നെയാണ്
ഉം ഞങ്ങളവിടെ ഇന്ന് പുട്ടും പഴവും ആയിരുന്നു
പുട്ടും പഴവോ
ഉം ഉം ആ എല്ലാർക്കും എനിക്കൊരു ഗ്യാസ് കേറല പഴം തിന്ന പുട്ടിന്റെ കൂടെ തിന്നാ കുഴപ്പില്ല ഒറ്റക്ക് പഴം തിന്നാല് പിന്നെ എനിക്കൊരു വയറിനൊരു അസൊസ്ഥത
അതോ മൈസൂർ പഴവോ അതോ പൂവം പയോ
ആഹ് പൂ മൈസൂരി പയം
വാങ്ങിക്കൊടുന്നാ ആ ആ വേറെ ആരക്ക വിട്ടിലുള്ളത്
വീട്ടില്ഇമ്മ ഇമ്മ എന്താണ് ഒരാങ്ങളെയും ഇനി ഒരാങ്ങള ഗൾഫിലാണ് പിന്നെ ഒരാള പോയിക്കും അങ്ങനെ
എത്രാംങ്കാരം മൂന്നെണ്ണോ
മൂന്നാണും ഒരു പെണ്ണും
ആ ങ്ങ ള് ഒറ്റക്കെ ഉണ്ടാവുള്ളൂല്ലേ ഉ ഉ ആ ഒരാങ്ങളാ വേറെ പോയോ അവരുടെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ഗൾഫിലുള്ള ആങ്ങളെ
അല്ല ആ ഗൾഫിലുള്ളവൻ കെട്ടിക്കണ് പിന്നെ ഇബനും എല്ലാരും കെട്ടിരിക്കണ് മൂന്നാളും കല്യാണം കഴിഞ്ഞു ഒരാള് നഴ്സിങ്ങിന് പഠിക്കാൻ ചെറിയോള് നാത്തൂന് രണ്ടാമത്ത ആഹ് ആഹ് ആരണ്ടാമത്തോള്ഇവിട എന്റെ വീട്ടിലുണ്ട് മൂത്തോള് വേറെ പൊയിക്കണ്
ആ ആ ആ
മൂത്താൾക്ക് മൂന്ന്കുട്ടികള് മൂത്താൾക്ക് മൂന്ന് പെൺകുട്ടികള് രണ്ടാമത്തെ ആങ്ങൾക്ക്ഒരു കുട്ടി പിന്നെ മൂന്നാമത്തെ ഞാനാണ് എനിക്ക് രണ്ട് പെൺകുട്ടികള് പിന്നെ താഴെ ഉള്ളത് ഓള് പഠിക്കയാണ് കുട്ടിയായിട്ടില്ല
ആ ആ ആഇപ്പെ കല്യാണം കഴിഞ്ഞുണ്ടാവുള്ളൂ ആർക്കാരല്ലെ
ആ ഒരു ആ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഈ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി വന്ന് ഒരു വർഷം തേഞ്ഞു അപ്പൊഞ്ഞപ്പോ വരും രണ്ടിസം കഴിഞ്ഞാ വരും
ഓലെ എവിടെപ്പ പഠിക്കുന്നേ നേഴ്സിംഗിന്
ഓള് ഇവിടെമ ളാഞ്ചേരി നടക്കാവില്
അവ്ടെ നിന്ന് പഠിക്കാ
അല്ലല്ല പോയി പോരൃ അവരെ കോളേജ് ഇബടേണ് ബേഗ്ലൂരാ എക്സാമൊക്കെ ബേഗ്ലൂർക്കോണം എഴ്താന്
ഓ ഓ അങ്ങനെ ന്നാ നെഴ്സിങ് പഠിച്ച് കഴിയാനായോ
ആ കഴിഞ്ഞു ഇത് ജൂലൈലാഏതാ ഇപ്പ കഴിഞ്ഞ് ക്ണ്റഞ്ഞു കഴിയാഞ്ഞയ്ക്ണ്ർഞ്ഞു കൊറച്ചുകൂടൃള്ളൂന്നർഞ്ഞു ഔകൂടിംകഴിഞ്ഞാവർക്ക് പക്കിന് കയറ എവിടെയങ്കിലൊക്കെ
അ ആ അത് ശരി ആ അത് ശരിയാ അങ്ങനെ ങ്ങളെ കുട്ടൃൾ എന്തെയ്യ്ണ്
ഇൻ്റെ കുട്ടിക്ക് ഇൻ്റെ കുട്ടീ ഒരു കുട്ടീ മൂത്തത് അഞ്ച് അഞ്ചാം ക്ലാസ്സിലാണ് ഉള്ള് മതർസി നാലിലും
അ ആ ആ ചെറുതോ
ചെറുത് രണ്ട് രണ്ടേക്കാല് അങ്ങനെ ന്ന്കുട്ടി ങൾക്കത്രട്ടൃളാ
രണ്ട് വയസ്സാറഞ്ഞേ ആ
ആ ണ്ട് ആ രണ്ടേക്കാലായി രണ്ടേക്കാലൊക്കെയിക്കുണ് ഏ
ആ ക്ക് രണ്ടുട്ടിയാള് വല ആൺകുട്ടി ഓന് സ്കൂളിൽമൂലം ണ് സ്കൂളിൽ മൂന്നിലും ക്ലാ സ് മദ്രസിൽ നാല്ലും ഓന് എട്ട് യസ്സ് ആ എട്ട് യസ്സ് ചെറ്ത് പെൺകുട്ടി രണ്ട് വയസ്സ് കഴിഞ്ഞു മാർ ഏപ്രിൽക്ക്
ആ
മ്
ആ സരി ഇന്റുട്ടി മാർച്ച് ഇരുപതിനേയ്നീംഓള വർത്തിഡാ
അ അ ആ ങ്ങളപ്പോങ്ങളെവീട്ട്ക്ക് പാർക്കാൻ വന്നാ ആ ഞാന് നോമ്പ് കഴഞ്ഞിട്ട് നോമ്പ് കൈ
ഏ ഞാൻ ഞാൻ നോമ്പ് പത്തിനാ വെറ്റത്
ഞാനും നോമ്പ് തള്ളി തള്ളി നീക്കൃണ്ട്
ഏതാലുംനല്ലി പോയി
തള്ളി തള്ളിങട്ട്നീക്കി ഞാൻ വിചാരിച്ചെ നമ്മടെ കഴിഞാ മതിയായിരുന്നു കാരണം കട ക്ണ നമ്മകും കെതേട് നമ്മക്കേതേലും നോമ്പ്നോൽകണ്ട നിക്ക്ണോൽക് അയിലാറെകതീട് നോമ്പിനൊക്കെ
ആ ആ വളളായി സത്യം
എല്ലലും വല പറയലും അതും സെരിയാകൂല പിന്നെ നോമ്പ് നോമ്പിന് നാലിനൊക്കെ ത് അല്ലേ അല്ലല്ലോ ഞങ്ങ കഴിഞ്ഞാമതീനുന്നെ ൻ്റെദുആ നോമ്പ് എങ്ങനിം കഴിഞ്ഞാമതീനു നോപ്പ് കഴിഞ്ഞ്ങാണ്ട് പിന്നെ ങ്ങനെങ്ങനെ ആ ആ നോമ്പ് കഴിഞ്ഞ് കൊറേ നമ്മ കഴിഞ്ഞ് പിന്ന ഒരാഴ്ച കഴിഞ്ഞ ന്റെ മൂത്തച്ഛന്റെകുടിരിക്കല് ല്ലേനു മൂത്താനന്റെ അപ്പൊ അതുകൂടംണ്ട് കഴിഞ്ഞാൽ മതി ഇവിടെമ്മാ ഏ അതും കൂടി കഴിഞ്ഞാൽ മ്മാക്കൊരുസുഖണ്ടാകൊള്ളൂരച്ചിനു പിന്നെ
അതാനള്ളത്
ആ കയലോകത്ത് അവിടെ കല്യാണം ആ അവിടെ അ മുന്നത്തെ പെരീത്തെ കല്യാണം നഅപ്പൊ അതൂഊം കഴിഞ്ഞാമതിന്നജാര്ച്ചീനെ എന്നാ പിന്നെ രണ്ടാക്കും നമ്മളടു ത്തക പരിപാടികളാവകുമ്പോ ഓൽക്കില്ലാഞാൽ കെതിയേടല്ലേ ഓലില്ലാ
ഇത്രാണ്
ഞാ അത്ര ഞങ്ങളാപെ
ഞമ്മക്ക് നോമ്പോക്കെണ്ടെങ്കിലും നമ്മളെ നോക്ക്ണണ്ടാക്കി തെരാനും ഓൽക്കൊക്കെ
ഞമ്മക്ക് എന്ത്യാലുംപ്പൊ അത് ആംഞമ ആ ഇൻ ഓല്ക്ക് ശരിക്കുകൂടാലോ ഇന്റെപ്പ ഏതായാലും ഒബാസ കണ്ടപ്പോന്റെ പരിപാടി എന്നാലും ബൂത്തിന പെര ങ്ങളെ നേരെ മുന്ന തന്നെ കയറ്റി ഇങ്ങനെയ കുടിര്ക്കൽനൊക്കെ പോയിരുന്നു എന്നിട്ടോ ഞാൻ പോയേ ഇത് കുടിര്ക്കല്ൻ്റന്ന് രാത്രി ഞാൻ പോയി സാധങ്ങളൊക്കെ കൊടുന്ന കണ്ടു എല്ലാരും പോയിന് സാധനങ്ങളൊക്കെ കൊട്ന്നത് കാണാന് ആ കണ്ട് കാണ്ട് വന്നേക്കന്നെ വേദന്നെട് എളകി പേരെക്ക് എത്തിക്ക്ണ് രാത്രി രണ്ട് മണിഅയപ്പൊന്നട്ട് ഞാൻ ഇന്നെ കൊണ്ടൊയി വേദനങ്ങനെവരേ തന്നെയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ൻ്റ മാപ്പളനോട് വ വന്ന വര്ന വരൻണ്ട കൊണ്ട വരുത് വേദന മുറികിയ മാത്രം കൊണ്ടായാൽ മതി ന്നു ക്ഷേ എനിക്ക് എന്താറിയൊ ഞാൻ അവിടെ ത്തലും പ്രസവം ൻ കഴും അതള്ളത് പറഞ്ഞിരുന്നു ഇപ്പൊ ഒല്കറിലല്ലോ ഞാൻ അതിന്റെ മുന്നേ പറഞ് മനസ്സാക്കി കൊടുത്തി ഞാൻഓടോക്കെ ചെയ്യും അപ്പത്തന്നെ കൊണ്ട് പായര്ത് ചെലപ്പോ വേദന വന്നുകാണ്ട് ചെലത് പോകുല്ലോ അയ്യ്ജാരിച്ച് ചിട്ട്
ആ
അവടെ കുലുക്കലും കാര്യങ്ങളല്ലേ അതാണ് ന്റെ മനസ്സിൽ ഒലത് മൊടങ്ങും ചെയ്യരുത്ണ്ട് അവസാന ച്ച് തോന്നിഇതെല്ലണ്ട് അ പറഞ്ഞ് നമ്മക്ക് പോവാ ന്നാല് റഞ്ഞു അങ്ങനെട് പോയി പോയി ആശുപത്രി എത്തി ന്നെന്നൊള്ളൂ പത്തനെ പ്രസയിച്ചു
പ്രസയിച്ചു ചെലൊർക്ക് അങ്ങനെ ടൊ ന്റെ നാത്തുനെങ്ങനെ അറിയോ ലേബർ റൂമിൽ എത്തലും പെറലും കഴും അതല്ല ന്റെ നാത്തൂൻ ലേബ്റൂമിൽ എത്തലും പ്രസയിക്കലും കഴിയും
ന്റെ രണ്ടും അങ്ങൻ തന്നെ
പക്ഷെ ഞാനങ്ങനെ ഇനക്ക് അങ്ങനല്ല ട്ടേ ഇനിക്കങ്ങനെയല്ലേ ഇനിക്ക് നല്ല ഞാ എടങ്ങറായിക്ക്ണ് രണ്ടിനും
ടിവളെ യന്നൊക്കെ പറിലേ എങ്ങനെ ഇവിടക്ക് എത്തിന്നയിച്ച പറ്റെ അടീക്ക് എത്തിക്ക്ണലോ കുട്ടി
ഏ
ഓല് ഐൻ നമ്മള് മണ്ടി ചെന്നേക്കൻ ആ നമ്മള് മണ്ടി ചെന്നേക്കിൻ അതൊന്ന് പരിശോയിച്ചും പിന്നെ ന്നട്ട് ഓല് അയിനനുസരിച്ചൊക്കെയണല്ലൊ മയിൻ്റ യ്യ പക്ഷെ ഇത് ന്റെ
ആ ന്നട്ട് ഉള്ളൊന്ന് പരി
തടി പരി ആ ആ് അൻ എത്തിയേക്കന്നെ വേഗം പ്രസവിക്കു പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് അപ്പ തന്നെ പ്രസ് വച്ച്ക്ക്ണു ഇച്ചാസ്റ്റിച്ചട്ണ പേടി എല്ലാതെ പ്രസവൊന്നു ച്ച് പേടില്ല ആ അപ്പത്തെന്നെ പൊട്ടി അപ്പുറത്തക്ക് കടക്കാൻ പറഞ്ഞു ഇല്ലല്ല ഞാൻ അപ്പുറത്തേക്ക് കിടന്നേക്കന് വെള്ളം പൊട്ടി
ആ ആ
ഇവട്ന്ന് അപ്പുറത്തേക്ക് കടക്ക പറഞ്ഞ് ഞാനിവിടെ ഏ ഗവൺമെന്റ് ആശുപത്രിയിൽ കാണിച്ചി അവിടെന്ന് വെള്ളംടാതെ പ്രസസിവിപ്പിച്ചൂല വള്ള ഡ്രസ് ഇടാതെ ഞാൻ രണ്ടിനും വെള്ളം ഡ്രസ്സ് ഇന്ന് വരെ ഇട്ടിട്ടില്ല ചെന്നേക്കെന്നെ പ്രസവാണ്
ഞാന് ഞാൻ രണ്ടും പ്രൈവറ്റില
അയി ഫസ്റ്റിത്യ
ആഹ്
ഇനക്ക് എന്തോ ഭയങ്കര പേടിയേന്നു കാരണം ഇൻക്ക് ഓപ്പറേഷേയ്യും പറഞാണ്ട് അന്ന് എന്റെ നിബന്ധത്തിന് ഗവൺമെന്റ് പിന്നെ ഓലെപ്പംവ്ടെ ഇല്ലേരുന്നു
നിക്ക് വന്നേക്ക്ണത് അപ്പപ്ന്നാരിതില് വേഗ വേദന വന്നിര്ന്നോക്ക് എട്ട് ഓല് ശെരിക്ക് പ്രസേപ്പിച്ചാ നോക് ഗവൺമെന്റ് മതി ഗവൺമെന്റ് മതി അങ്ങനെ ഗവണ്മെന്റ്ക്കെത്തിയ പിന്നതുവല്ല പ്രൈവറ്റിലാദ്യൊക്കെ കാണിച്ചിരുന്നേ പിന്നെ എന്ക്ക് ഊരവേദന വന്നുകാണ്ട് ആ പ്രൈവറ്റത്തെ ഡോക്ടറെ ഡോക്ടറെ പരീക്കുയപ്പയ്ന്റച്ഛനോ അങ്ങനാരോ മരിച്ചിരുന്നു അപ്പൊ കൊറ ച്ചീസം ലീവേക്കാരം പറഞ്ഞു ഊര വേദന അവസാനപ്പൊ പിന്നേന്നാ ഞമ്മക്ക് ജില്ലേല് കാണിക്കാ ജില്ലേക്കങ് പോയി അവിടെ നോക്കിയപ്പ്ന്നെ കാണിച്ച ഡോക്ടറ് നല്ല ഡോക്ടറേരുന്നു പിന്നെ അവിടുക്ക് ഉം ആ പിന്നാ ഡോക്ട ട്രെതന്നേണ് സ്ഥിരം കാട്ടണേ
ഏ
റ്റി ആ ഡോക്ടറ് ഞമ്മക്ക് സ്വഭാവമാണല്ലോ നന്നാവണ്ടിയത്
നമ്മളാണോ നമ്മ ഡെലിവറിടുക്ക്ണെ ഡോ ട്റ് നല്ലതായിരിക്കണം. നല്ല സപ്പോർട്ടായിരിക്കണം. നല്ല കെയറിങായിരിക്കണം
ആഹ് ഇതിന് വല്ലാത് ഒച്ച പൊങ്ങ്ന്നില്ല
ഏ
ചെറിയ സൗണ്ട് ഇനി ചീത്തറഞ്ഞോലും വല്ലാതൊന്നും ഉണ്ടാവ് ല്ലേ ലേറിച്ച് ആ ടൈമില് ഓല്ക്ക് കേറണം ഞമ്മക്ക് അമ്മളെ വേദനേം കാര്യങ്ങളും അമ്മള്ക്ക് അയ്ന്റേതായ ഒരു ബുദ്ധിമുട്ട് ട്ട്ണ്ടാകും
ഉ എനിക്ക് രണ്ട് അങ്ങണ്ടും നീങ്ങാൻ വയ്യ ഇങ്ങണ്ടും നീങ്ങാൻ വയ്യാത്ത അവസ്ഥേനി
ആഹ് ആഹ്ആഹ് എക്ക് അങ്ങന്ത്തെ അത
അപ് ആ അപ്പയിനെം ട്രിപ്പ് പൊട്ടിന്നെന്ക്ക് അളക് തിരിക്കാനായ് പ്രസവ സമയത്ത് വരാതിരിക്കാനെ
ആഹ് ആഹ് ആ ടൈമിലൊക്കേ കരല്ലേ പ്രത്യേച്ണ്ടാവ ഹ് ഹ്
ഞാന്നരം മാപ്പളറയ്ന്നിതമ്മ്ക്ക് നിർ നിർത്ത് നിർതറന്ന്. ഒരിക്കലും സ ഒരു പൊടിക്ക് സമ്മയിച്ചന്നില്ല
ഏ. ആഹ്. ആഹ് ആഹ്
ഇന്നോട്റഞ് ഇഞ്ഞി പൂതിക്കൊരാങ്കുട്ടി വേണൊന്നുണ്ട്ന്നുണ്ടെങ്കില് അപ്പാമ്മ്ക്ക് നോക്കാല്ലോ സാചയായി ഒന്നുംകൂടി കെയിഞ്ഞിരമ്മക്ക് നിർത്താന്ന്
ഒന്ന് കൂടെ നോക്കിട്ട് ആങ്കുട്ടിയാണല്ലേറിഞ്ഞീട്ട് നോ ഒന്നുകൂടി പ്രസവിച്ചിട്ട് ആങ്കുട്ടിയാണോ പെങ്കുട്ടിയാണൊ അർഞ്ഞിട്ട് അങ് നിർ മൂന്നെണ്ണം. മൂന്നെണ്ണേക്കരെല്ലേ പറിണ് ആഹ് നൊക്കടി. ജേ സി ബി പോണ് അ മൂത്രേയ്ച്ചോ
പിന്നെ പിന്നെന്റെമപ്പിളക്ക് ഒന്നാമത് നിർത്ത്ണഷട്ടല്ലടോ
ആഹ്. ആഹ്. ആയിട്ടോ. ഞാനേ കുട്ടി എണീറ്റിട്ട്ണ്ട് ഞാവിളിക്കാണ്ടിട്ടോ ആഹ് ആയിക്കോട്ടെ ശരിെന്നാ. ഞാന് ആഹ്